ഈ തിരക്കാണോ ഹലോ തെരക്കാണോടി
അല്ലടി പറ
ആന്നോ
ആഹ് എന്തായി
അത് രണ്ടും ഡി മഴയുണ്ടോ അവിടെ
ആഹ് മഴയടി വെളിയിൽ എറങ്ങാൻ പറ്റാതിരിക്കുവാ കടയിൽ പോവാൻ നിന്നതായിരുന്ന് ഇപ്പ ഇറങ്ങിയപ്പഴത്തേക്കും മഴ കാറ്റും ഒണ്ട്
കാറ്റൊണ്ടോ എന്ത് ചെയ്യാനാടി ഈ നാശം മഴക്കൊണ്ട്
ആഹ നീ രാവിലെ തുടങ്ങിയതല്ലേ ഇന്ന് മഴ
ഉം പിള്ളാർക്കിന്ന് പോവണ്ടായിരുന്ന് അല്ലേടി
വേണ്ടാ
ഓ ഓ ട്യൂഷൻ ഒണ്ടായിരുന്നോ
ഇല്ല ട്യൂഷൻ ടീച്ചർക്ക് പനി അതുകൊണ്ട് ട്യൂഷൻ ഇല്ലായിരുന്നു
ഓ അലമ്പായിരിക്കുവാല്ലോ വീട്ടി ബഹള ഒന്നും കേക്കുന്നില്ലല്ലോ ഇല്ലേ അവിടെ
ഏഹ് ഒരാളെ ഒറക്കി ഒരാളെ ടിവിയുടെ മുമ്പിൽ ഇരുത്തി
ഉം ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാൻ വിളിച്ചായായിരുന്ന് നീ ഇന്നാള് എന്തോ ഒരു ഡിഷ് ഉണ്ടാക്കിയില്ലേ ചിക്കൻ ന്റെ
അത് ഒരു ദിവസം രാത്രിയിലുണ്ടാക്കിയതാ
ആഹ്
ഉം മറ്റ്
അത് ആഹ് -ആഹ് അതെങ്ങനാടി ഒണ്ടാക്കുന്നെ
ഡി നമ്മള് സാധാ രീതിയില് ചിക്കൻ വറുക്കാൻ അരപ്പൊക്കെ പൊരട്ടി വെക്കത്തില്ലേ അങ്ങനെ അരപ്പ് പുരട്ടി വെച്ചിട്ട് അത് എണ്ണ ഒഴിച്ച് വറക്കണം അത് വറുത്ത് വന്ന് വെ ന്ത് കഴിയുമ്പം രണ്ടു ഭാഗം മൊരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിന്റെ അകത്തോട്ട് നമ്മടെ മൊട്ടയും എന്ന് വെച്ചാ മയോണൈസ് പോലെ ക്രീമി ഇതില് മൊട്ടയും വെളു ത്തുള്ളിയൊക്കെ ചേർത്ത് അരച്ച് ഒണക്കമൊളകൊക്കെ ഇട്ട് അരച്ച് കൊണ്ട് അതിന്റെ പൊറത്ത് ഈ അരപ്പ് വെള്ള കളറിലൊഴിച്ച് മല്ലിയിലക്കിട്ട് എളക്കണം
ആണല്ലേ
ഉം
എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാര്
കൊള്ളായിരുന്നെഡി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടൊക്കെ കഴിക്കാൻ സൂപ്പറാ
ആന്നല്ലേ നീ എടക്കെടക്ക് പല പല ഡിഷും വീട്ടിലൊണ്ടാക്കുവല്ലൊ അല്ലെ
ആ വെറുതെ ഇരിക്കുമ്പോ ചെയ്യും പിള്ളാരെ വിട്ട് കഴിഞ്ഞാ പിന്നെ വേറെ ജോലി ഇല്ലല്ലോ
ആടി ബോറടിയ അല്ലേടി
ആന്നടി
നീ ഇപ്പ ക്ലാസ്സിനൊന്നും കേറുന്നില്ലേ ഇപ്പൊ
ഇല്ല എന്തെങ്കിലും പഠിക്കാൻ പോണം ഇനി വെറുതെ ഇരിക്കുവല്ലേ
ഉം എവിടേലും നീ തെരക്ക് കേട്ടോ നിന്റെ എന്തായാലും നീ പഠിച്ചിട്ടിരിക്കുവല്ലേ പിന്നെ ആ ജോലിക്ക് കേറാൻ തിരക്കിക്കൂടെ
അത് മാത്രം പോരാ എന്തെങ്കിലുംകൂടെ പഠിക്കണം
ഉം ഉം ചേട്ടൻ വിളിച്ചായിരുന്നോ
ആഹ് വിളിച്ചു
ഉം-ഉം പിന്നെ എടി മോനൊറങ്ങിയെടീ എന്ന്വെച്ചാൽ കാര്യം രാത്രി ഒത്തിരി വൈകിയല്ലേ അവൻ കിടന്നൊറങ്ങുന്നേ അപ്പം എന്തലും ഉച്ചക്കൊറങ്ങിയില്ലേലും രാത്രി വൈകിയാണ് ഒറങ്ങുന്നത് അപ്പൊ ഞാൻ പിടിച്ച്കിടത്തി എന്തായാലും ഒറക്കി കാര്യം ഒറക്കക്കുറവും ശെരിയല്ലല്ലോടി പിള്ളേർക്കാവശ്യത്തിന് ഒറക്കവും വേണ്ടേ
ഉം ഉം ഫുഡ്ഡൊക്കെ കഴിച്ചാ
ആടി കഴിച്ചു ഇന്നെന്തുവായിരുന്നെടി അവിടെ
ഇല്ലടി ഇന്നലത്തെ മീൻകറി ചൂടാക്കി എടുത്തു
മീനൊന്നും കിട്ടാനില്ലല്ലേടി
ഇല്ല അല്ലേലും കിട്ടുന്നത് മറ്റേ ചൂടമീൻ മീൻ അനക്കോ മീനുണ്ടായിരുന്നോ ആഹ് കൊഴ കൊഴപ്പം ആ പിള്ളേർക്ക് കറി വേണ്ടാടി വറുത്തത് മതിയായിരുന്നു അപ്പിച്ചിരി ഉണ്ടായിരുന്നു ഞാൻ വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നച്ചാലും നമ്മ കുറച്ച് മാറ്റിവെച്ചിട്ടാ കറിവെച്ചത് അപ്പൊ അതെടുത്തൊന്ന് വറുത്ത്
മ്മ്-ഹ്മ്മ്‌
അവിടെ മീൻ കിട്ടിയാ
ടീ ഇവിടെയെങ്ങും രണ്ട്മൂന്ന് ദിവസായൊരു അഞ്ച് മത്തിയുണ്ടായിരുന്നു അതിട്ട എങ്ങനെയാ അമ്മകറിവെച്ച് പിന്നെ വെണ്ടക്കമെഴ്ക്ക്വരട്ടി
ഉം
ചക്കക്കുരു ഉണ്ടായിരുന്നെടി അപ്പൊ അമ്മത് മെഴ്ക്ക്വരട്ടിയാക്കാൻനിന്നപ്പോ എന്റെ ഭർത്താവിന് ഗ്യാസ്സ് ന്പിടിക്കത്തില്ല
ആഹ്
നെഞ്ചെരിച്ചിലൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നെടി ഇന്നലെ കടലക്കറി കൂട്ടിയപ്പഴേ
ആഹ്-ആഹ് ഹലോ ഹലോ